ആഹ് സുഖണോ
ആഹ് സുഖായിട്ടിരിക്കുന്നു
ആഹ് മഴയൊക്കെോ ആഹ് ഉണ്ട് ഉണ്ട് അവിടെ മഴയുണ്ടോ
ആഹ് ഭയങ്കര മഴ സൗണ്ട് കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ഫുഡൊക്കെ കയ്ച്ചോ
എങ്ങനെ ഫുഡ് കഴിച്ചില്ല
ആഹ് ടൈം ആയില്ല ഹലോ
ടൈമ് ആഹ് കേൾക്കില്ലേ
ആ കേക്ക് ടൈമ് ആയില്ല ഹലോടെ ടൈമ് ആയില്ല
ടൈമ് ആ ടൈമ് ആയിട്ടുണ്ട് ഞാന് കഴിച്ചില്ല ഭയങ്കര മടിയായി ഇപ്പ കഴിക്കാൻ
ആഹ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ
ആഹ് ഇപ്പോൊ വെക്കേഷൻൊക്കെ കഴിഞ്ഞൊണ്ട് മക്കള് പോവുമ്പോക്കും പണിയൊക്കെ ഏകദേശം ഒതുക്കി വെക്കും
ആ
അ അവിടെ എങ്ങനെയാ
ആ അവിടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു
ആ അതെല്ലേ പക്ഷെ ഭയങ്കര മഴയായിട്ടേ
ആഹ് ഇവിടെയും ഭയങ്കര മഴ
ആ
തുണിയൊക്കൊണെങ്കാൻ ഭയങ്കര തുണിയൊക്കെ ഒണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഇവിടെ വെള്ളത്തിന്റെ കൊറവുണ്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോ നല്ല വെള്ളമുണ്ട് പക്ഷെ കെണറില്ല അപ്പോ ഹൗസ് കണക്ഷൻ ക്ഷന്റെ വെള്ളം ആയോണ്ട് അതിപ്പോൊ വെള്ളത്തിലായിരിക്കും വേണമെങ്കിൽ മോട്ടറൊക്കെ
ആണോ ആ
അതായിരിക്കും വെള്ളം അഞ്ചു ദിവസായി വന്നിട്ട് പക്ഷെ അടിച്ചിട്ടുണ്ട് ഇപ്പൊ തറവാട്ടിന്ന് അടിച്ചിട്ടുണ്ട്
ആ
അവിടെയൊക്കെ എങ്ങനെയാ കെണറുണ്ടോ
ആ കെണറുണ്ട് കെണറുണ്ട് അവിടൊക്കെ വെള്ളം കേയറോ
ഇല്ല ഇല്ല വെള്ളം കേറത്തില്ല
ആ
അവിടെ എങ്ങനെയാ എങ്ങനെ വെള്ളം കെയറുന്ന സ്ഥലമാണോ
അല്ല അല്ല വെള്ളം കേയറത്തില്ല
അതെല്ലെ ഇനിയിപ്പോ മഴ ആയിക്കഴിഞ്ഞാ ഭയങ്കര ടെൻഷനാ അല്ല നമുക്ക് നമ്മുടെ ഇവിടെ കയറിയാലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ഓരോ ഓരോ വാർത്തകളൊക്കെ കാണുമ്പഴേ
ആ ആ
ഭയങ്കര പേടിയാ
ആഹ
ഉം
ആണെ ഇനിയിപ്പൊ വെള്ളം കേറി ഓരോ ന്യൂസും കാര്യങ്ങളില്ലേ മഴ കാരണം നാശനഷ്ടങ്ങളും കാര്യങ്ങളും
ആ അതെ എന്തായാലും ഇപ്രാ
വെള്ളമൊക്കെ കേയറുന്ന പ്രദേശാണോ
അല്ലല്ല ഇവിടെ അങ്ങനെ വെള്ളം കേറാറില്ല ഇവിടെ അടുത്ത അയിന് പാടം അങ്ങനെയൊന്നുല്ല അപ്പൊ പാടം തോട് പൊഴ അങ്ങനത്തൊന്നും ഇല്ല
അങ്ങനൊന്നും ഇല്ല ആ
ഇതൊരു ഉയർന്ന പ്രദേശാണ്
ആ ഞങ്ങടെ ഉയർന്ന പ്രദേശാ പിന്നെ തോടും ആറൊക്കെ ഉണ്ട്.. കല്ലടയാറും വയലും ഒക്കെയുണ്ട്
അതെ അപ്പൊ നല്ല വെള്ളമൊക്കെ കൂടിട്ടുണ്ടോ
ആഹ് വെള്ളം ഒന്ന് ഇപ്പോ കൂടി
അതെല്ലേ ആ് ഇപ്പോ അടി അടുപ്പിച്ച് രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയാണ് നിർത്താതെ മഴ പെയ്യുകയാണ് ഹലോ
ആ അവിടെ ഇന്നലെ കൊഴപ്പുല്ല ഇന്നലെ വെളുപ്പിന് ഒരു ചെറുതായിട്ടോന്ന് ചാറി ങ്ങ പെയ്ത് പിന്നെ ഇന്നലെ വല്യ മഴയൊന്നുല്ല വല്യ പ്രശ്നവും ഇല്ലായിരുന്നു അന്തരീക്ഷം കൊഴപ്പമില്ലായിരുന്നു തുണിയൊക്കെ കഴുകി അന്തരീക്ഷാ യിരുന്നു. ഇന്നാണെങ്കി രാവിലെ തൊട്ട് മഴ ങ്കരമഴ
ആഹ ഇന്ന് ഭയങ്കര മഴയാ ആ ഇന്നലെ ചെറിയ രീതിലൊരു വെയിലാ ആ വെയില് ഉദിച്ചിരുന്ന്ല്ലേ
ആ
അ ആ ഏതും ഇപ്പൊ തുണി ആറാനാ ഭയങ്കര പാട് പക്ഷെ വാഷിംഗ് മിഷീനില്ലേ അപ്പൊ അതില് ഒണക്കീട്ട് അല്ലേ ഡ്രസ്
അല്ലല്ല അല്ലല്ല ഞങ്ങള് അലക്കീട്ട് തുണി അയ്യെയെ വിരിച്ചിടോ? വാഷിംഗ് മെഷീൻ ഇല്ല ആഹ
അത് ഇണ്ടേല് കൊർച്ചൂടെ എളുപ്പായിരുന്നു കാരണം എന്നാ പിന്നെ ഒരു കാറ്റ് തട്ടിയാ മതിയല്ലോ. വീട്ടിലെ അ അകത്തെവിടെലും ഒണക്കാൻ വക്കായിർന്നു.
ആ അതാണ് എല്ലാ ഇപ്പൊ എല്ലാം വീട്ടിലും ഒണ്ട് വാഷിംഗ് മിഷീൻ
ഇപ്പത് വലിയ വെലയൊന്നും ഇല്ല ചെറിയ വെല വെലക്കൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പ സെക്കനൻഡ് ഐറ്റംസ് ഒക്കെ കിട്ടൊല്ലോ, ആ കടയിലൊക്കെ ഇണ്ടാവാറുണ്ട്.
ആഹ നമക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായോണ്ടമ്മള് പിന്നെ
അതേലെ പക്ഷെ അമ്മളിങ്ങനെ അങ്ങനെല്ലാ അ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇനിക്ക് തോന്നുണു ഒരു മൂവായിരത്തി പത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ സെക്കനന്റ് കടയില്ണ്ട്ന്ന തോന്നുന്നേ
ആ
അല്ല ഇനി അ ഒ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടാട്ടോ ഞാൻ പറഞ്ഞ
അ അആ പിന്നെ ആ പർഞ്ഞോ പർഞ്ഞോ
ഇങ്ങള് പറഞ്ഞൂടി
ആഹ് ഫുഡൊക്കെ എന്തൊക്കെയുണ്ട് കറി
ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നുല്ല ഇന്ന് പ്പോ പച്ചക്കറിയാ ബീൻസ് ഇപ്പേരിം വെണ്ടകറിയും പിന്നെ ഉണക്കമീനും കൊറേ ദിവസായിട്ട് ബീഫ് തന്നെ. യിരുന്നു.
അവ്ടാ മീനൊന്നും കിട്ടത്തില്ലാ
മീന് കിട്ടും പക്ഷെ ഇൻക്കി മീനോട് അത്ര ഒരു ഇ ഇപ്പൊ ഈ സമയം എനി ഞാൻ പ്രഗ്നന്റാ അപ്പനിക്കീ സമയായോണ്ടായിരിക്കും എനിക്ക് അത്ര ഒരു ഇഷ്ടയില്ല.
ഇപ്പോ എത്ര മൊത്തായി ചേച്ചി
ഇപ്പോ ഏഴ്
ഏഴോ
ആ
ആഹ ഇപ്പൊ സ്വന്തം വീട്ടിലാന്നോ ഇപ്പം
ആ സ്വന്തം വീടാ
ആ പിന്നെ ഇപ്പം ഛർദിലൊക്കെയുണ്ടോ?
ഇല്ല ല്ല അതൊക്കെ കഴിഞ്ഞിട്ട്ണ്ട്. പക്ഷേ വെരിക്കോസിന്റെ പ്രശ്നും അതികൂടെ ഈ മഴ പെയ്യുമ്പഴുള്ള തണുപ്പും കോച്ചി പിടി തോ അങ്ങനെയൊക്കെണ്ടായിട്ട് ഭയങ്കര വേദനയാ
ഓ അങ്ങനുണ്ടല്ലയോ?
മ്
തണുപ്പൊട്ടും പറ്റത്തില്ലല്ലേ
ആഹ തണുപ്പ് ഈ വെരിക്കോസ് ണ്ടാവുമ്പോ തണുപ്പ് ഭയങ്കര കോച്ചോല്ലോ കാല്
ആഹാ മരുന്നുണ്ടോ അയിന് എല്ലാം
ഇല്ല ല്ല ആ മരുന്നൊന്നും ഇല്ല ഡോക്ടറോട് പറയുമ്പോ അവർ പറയും കുറേ നേരം നിൽക്കരുത്. കൊറെ നേരം എ കാല് തൂക്കിട്ട് നീര്‌വെരും നല്ലം പെട്ടെന്ന് നീര്‌വെരും. അപ്പോ അങ്ങനെയൊക്കെ പറയും ആഹ് പിന്നെന്ന് പറഞ്ഞാല് അതൊക്കെ ഡെലിവറി കഴിയുമ്പോക്കെ ഓക്കെ ആവുംന്ന് പറയും.
ആ..
അപ്പ പിന്നെ അങ്ങനെ പോവും. പിന്നെ എന്താ.
ഫുഡൊക്കെ കഴിച്ചോ? ഇവിടെ ഫുഡിന്. ആ മീൻകറി, തോരന്, ആ പുളിശേരി.
പുളിശ്ശേരിയോ?
ആഹ് മോര്.
മോര് മോര്ന്ന് പറയുമ്പോ പുളിശ്ശേരിന്ന്. പുളിശേരിന്ന് പറയുന്നത് മാങ്ങ പുളിശ്ശേരി അങ്ങനെയൊക്കെ അല്ലേ പുളിശ്ശേരി കൊറേ ഇണ്ട്ല്ലേ പുളിശേരി.
ആ മ് മോര് നമ്മുടെ കറി ഹ് മറ്റേ തൈര് വെച്ചുള്ള കറി വെച്ച മോര്.
ആഹ് അത് അത് തൂ - ഇങ്ങനെ തൂ നിങ്ങളെന്താ പറയാ വറവിടലാണോ?
ഏ.
അതെന്താ ചെയ്യാ വറവിട് ആ മോര് വറവിട്ടിട്ട് മോര് ഒഴിക്കുന്നതാണോ മോര് കറി.
ആ മറ്റേ. എന്താ മഞ്ഞൾ പൊടിയും എല്ലാം ഇട്ട് കറി വെക്കുന്ന മോര് മഞ്ഞ കളറിരിക്കുന്നെ
ആ അതെല്ലേ.
ആഹ് അവിടെ ങ്ങനല്ലേ വെക്കുന്നെ. അവിടെ ആഹ്.
മോര് എനിക്ക് മോര് കറി വെക്കാനറിയില്ല അതൊന്നാമത്തെ കാര്യം. ക്ഷെ വെക്കുന്നവര്. എന്താ പറയാ ഏ ഹ് എങ്ങനെപ്പം പുളിയൊക്കെ പാരൂലെ. ഇവിടെ അങ്ങനെയൊക്കെയാ വെക്കല് പുളിയൊക്കെ പാർന്ന് പിന്നെ. ജീരകോ ഒക്കെ ഉണ്ടല്ലോ അതിന്റൊക്കെ ഒരു ചൊവ. ഞാനത് അത്ര ങ്ങട് ൻക്ക് ഞാനത് ഞാതുവരെ ണ്ടാക്കിറ്റില്ല. ഞാണ്ടാക്കുണോട്ത്ത് പോയിട്ടില്ല ഇൻക്കറീല്ല അയിനെ പറ്റി വല്ല്യ ഐഡിയല്ല.
ആഹ്. ഇപ്പ മോ ആ ഏ മാങ്ങ പുളിശ്ശേരി ക്ക. ഉണ്ടാക്കുവോ?
ആഹ് മാങ്ങ പുളിശ്ശേരിക്കെ ഉണ്ടാക്കും മാങ്ങപുളിശ്ശേരിന്ന് പറയുമ്പോ. ഞാനീ ശർക്കര ഇട്ടിട്ടുണ്ടാക്കുന്ന സാധാനല്ലേ?
ആ ആഹ്.
ആ അത്ണ്ടാക്കും മാങ്ങ പച്ച മാങ്ങോണ്ട്.
സക്കര സക്കര ഇടുവോ?
ആഹ് ചക്കര ഇടൂലേ മാങ്ങ ളിശേരി ഏഹ് ഞാൻ വീഡിയോസ് ങ്ങള് തേങ്ങക്കെ അര വച്ചിട്ടാണോ വെക്കലി
ആഹ് ഞങ്ങള് തേങ്ങൊക്കെ അരച്ചാ വെക്കല് ശക്കര ഇടത്തില്ല ഞങ്ങള് വാ.
അ അവ് ഞാ എന്നാ ഈ പുളിഞ്ചി പോൽത്തെ സാധനവാ ഞാൻ ഉണ്ടാക്കുന്നേ.
ആഹ് ആ പുളിഞ്ചി ആ കേട്ടിട്ട് മാതിരിയ ഉള്ളേ.
ആ നിങ്ങൾ വേണെങ്കി ഒരു കറി ഹ് ഞാനിങ്ങനെ ഓരോ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോ. മാങ്ങാ പുലിശ്ശേരി അടിച്ചു കൊടുക്കുമ്പോ ഇനി ഞാനും വിജാരിക്കും ഞാനടിക്കുന്നത് ഈ ശർക്കരയിട്ട സാധനവാ. ക്ഷെ വരുന്നത് ഈ പറഞ്ഞ പോലെ ഈ തേങ്ങായിട്ട് അരച്ചൊരു സാധനാ വ വന്നിരുന്നേ.
ആ ആഹ്.
അതായിരിക്കും ഹ്മ് നിങ്ങള് പറിണെ ലെ.
ആഹ് ഞങ്ങള് തേങ്ങൊക്കെ ഇട്ടാ പുളിശേരി ഉണ്ടാക്കുന്ന മാങ്ങ പുളിശ്ശേരി. പിന്നെ നമ്മളീ പഴു കൊച്ചു മാങ്ങയുണ്ടല്ലോ? നമ്മളീ ചപ്പി കഴിക്കുന്ന മാങ്ങ. കണ്ണിമാങ്ങ അതും പഴ് അത് ആ ആ പ ആ പഴ്ത്ത മാങ്ങയാണ് കണ്ണിമാങ്ങ പഴ്ത്തത്. അത് നമ്മളിങ്ങനെ പുളിശ്ശേരി വെക്കാറ്ണ്ട്.
ആ അതെയോ. അത് പൊയ്ത്ത് കിട്ടുവോ? ചെറുതാവുമ്പോ അതിന് വാടിട്ടല്ലേ വര. ആ വാടി പഴ്‌
ആ പഴുത്തി ഇരുമ്പോ നമ്മളത് പറക്കി പുളിശ്ശേരി വെക്കും. അവിടങ്ങനെ വെക്കൊ? പഴ്ത്ത മാങ്ങ പഴ്‌ത്ത മാങ്ങോണ്ട് പുളിശ്ശേരി വെക്കോ?
ഉം. ഞാന് അത് വെക്കല്ല. അത് ആ. അതെനിക്കറിയൂല്ല കേട്ടോ. ഞാനീ പച്ച മാങ്ങ കൊണ്ട് വെക്കും. അതെനിക്കറിയാം. അതെനിക്കിഷ്ടാ. ആ മാങ്ങ ഇവിടെ തറവാട്ടിൽ കുറെ മാങ്ങണ്ടായിട്ട്, ഞാൻ അത് അതുകൊണ്ടിങ്ങനെ എടക്ക്ണ്ടാക്കി ഫ്രിഡ്ജില് സ്റ്റോറൈയ്ത് വെക്കും. എന്നാപ്പിന്നെനിക്ക് എനിക് ക്കങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടവാ. ഏ
ആഹ്
അങ്ങനെ. പിന്നെ മീൻകറി നിങ്ങളെങ്ങനെ തേങ്ങ അരച്ചാണോ വെക്കാറ്? അതോ മൊളകിട്എ?
മൊള്, തേങ്ങ അരച്ചു വെക്കും മുളക്ട്ട് വെക്കും പിന്നെ അച്ഛന് കൂടുതലും മുളകിട്ട് വെക്ക്‌ന്ന ഇഷ്ട. അപ്പൊ അതുകൊണ്ട് മുളകിട്ട്
അത് ശരി. ഞാന് മുളകിട്ട് മുളകിട്ട് വെക്കും. മുളകിട്ടാണ് ഞാൻ വെക്കാറ്. പക്ഷെ ഇൻ ഹസ്ബൻറിന് ഇഷ്ടം തേങ്ങ അരച്ച വെക്കുന്നെ.
ആഹ്
അപ്പ അങ്ങനെ വെക്കും. എന്താ പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ താളിക്കൊക്കെ ചെയ്യോ? തക്കാളി അങ്ങനെയൊക്കെ സ്താളിക്കൊ?
ആ എ ഞങ്ങൾ ആദ്യമേ മ്മടെ മീൻ ചട്ടി എടുത്തിട്ട് എണ്ണ ഒയിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കും. പേസ്റ്റാക്കിട്ട് അതിട്ടിട്ട് നമ്മള് കൊച് ച്ചുള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം കൂടിട്ട് മൂപ്പിക്കും മൂപ്പിച്ചിട്ട് അയിനാത്ത് മൊളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടിട്ടിട്ട് ആ പച്ചമണമാറി കഴിയുമ്പം തെളപ്പിച്ച ചൂടാക്കി വെച്ച വെള്ളം ഒഴിക്കും. ഒഴിച്ചിട്ട് നമുക്ക് ഏ ചാറിന് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം
അതാണ് അതാണവടെ തക്കാളി താളിപ്പ്?
ആഹ്. എന്നിട്ട് നമ്മടെ വടക്കംപുളി വടക്കംപുളി, ഉ മാറ്റിയിട്ട വടക്കംപുളി ഇട്ടിട്ട് ഈ വെള്ളം തിള നമ്മടെ വെട്ടി വെച്ച മീനതിനകത്തിടും. എന്നിട്ട് കറിയേപ്പില ഇട്ട് ഇനിയുപ്പ് പാകത്തിന് അന്നേരം ഇട്ട് കൊടുക്കും.
ആഹ്. ഞാൻ. ആ ശരി ഇല്ലിങ്ങനെയല്ല. ഈ ഉലവാപ്പൊടിയൊന്നും ഇടാറില്ല. ഉം അത് ഓരോ സ്ഥലത്ത് ഓരോ രീതി തിയിലല്ലേ ഫുഡ്ല്ലേ നല്ല വ്യത്യാസ തുണ്ട്. അതിപ്പോ ഇനിയിപ്പോ ഓരോ ജില്ല, അങ്ങനെ സ്ഥലത്തായാലും വ്യത്യാസവാ അതേപോലെ ഇപ്പോ നമ്മുടെ വീട്ടിലും. ഇപ്പോ നമ്മള് ഒരു ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒരു ഇപ്പ അവിടെ വീട്ടില് മുളക് ഇടുന്ന ഒക്കെ ചെയ്യ ഇപ്പൊ കല്യാണം കഴിച്ച വീട്ടില് കൂടുതലും തേങ്ങ അരച്ച പച്ചക്കറികളൊക്കെ വെക്കുക
ആഹ ആഹ
അപ്പൊ ഓരോ വീട്ടിലും ഓരോ ഡിഫറൻസ് ഉണ്ടാവും എന്തെങ്കിലും ഒക്കെ ആയിട്ട്
ആ ആണ് ആണ് എല്ലായിടത്തും ഒരേ രീതിയല്ല ആഹ ശരി ശരി
ഉഹ